ആഹ് കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് എന്തെയ്യുന്ന്
ഓഹ് ഇവിടെ വെറുതെ ഇരിക്കുന്നു ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു വെറുതെ
ആഹ് ജോലിയെല്ലാം ഒതുങ്ങിയോ?
ആഹ് ഒരുവിധം ജോലിയെല്ലാം ഒതുങ്ങി നി വൈകിട്ടത്തേക്ക്
ആഹ് ആഹ് ആഹ്
ആഹ് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഇവിടെ ജോലി കഴിഞ്ഞു ജോലിയൊന്നുല്ല രാവിലെ അമ്മയെല്ലാം ചെയ്തിട്ടു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നു ട്ടോ അതുകൊണ്ട് പോയിട്ട് ആഹ് പോയിട്ട് വന്നേ ഒള്ള്. അപ്പ അമ്മയെല്ലാം ചെയ്തിട്ട് പോവും. ഇല്ല ഞാനിപ്പ രാവിലെയാ നമുക്ക് വേണെങ്കി രാവിലും പോം ഉച്ചക്കുപോം അങ്ങനൊന്നുംകുഴപ്പം പ്പൊലാ അപ്പം ഞാൻ രാവിലെ പോയി ഉം അവിടെ ഇപ്പൊ ആളെ എടുക്ക ക്കുന്ന നീ വരുന്നെങ്കി വാ ഫെറുതെ ഇരിക്കുകയാണെങ്കിൽ
ആഹ് ഞാൻ വരാം.
ശ്രീ ഫ്രീയ ഗവൺമെന്റിന്റെയാ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം. സർട്ടിഫിക്കറ്റ് കിട്ടും.
ഞാനെന്താലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളില് അത് പറയാവേ
ആ നീന്നോ ചോയിച്ചിട്ട് പറഞ്ഞാ മതി. നമക്ക് അവരിങ്ങോട്ട് സ്കോളർഷിപ്പ് വന്നിട്ട് പഠിപ്പിക്കുക നമക്ക് ഇങ്ങോട്ട് പൈസ വരും പിന്നെ നമ്മളവിടെ അട പൈസ ഗവൺമെന്റ് തന്നെ തന്നെ അവര് അക്കൗണ്ടിലോട്ട് പോകും ഡയറക്റ്റ് ആയിട്ട് അപ്പൊ പിന്ന പ്പ നീ അപ്പം ഇപ്പ നീ പഠിച്ച് കയിഞ്ഞല്ല അപ്പ നീ ഇതിന് വരുന്നെങ്കി നീ വാ
ആഹ് ഞാൻ വരാ
ഉം
എന്നാലും വറെ പണിയൊന്നുലല്ലോ ഇവിടെ വെറുതെ ഇരിക്കുവയല്ലേ
അതാ അപ്പൊ നീ എന്തേലും നോക്ക് ഞാനൊരു ബിസിനസ് തുടങ്ങിയാലൊന്ന് ആലോയിക്കാ ഇപ്പ എല്ലാരും ഓൺലൈൻ വയി സാരിയൊക്കെ ഇങ്ങനെ വിക്കത്തില്ലേ അതണക്കെ ഇങ്ങനെ ചെയ്താലോന്ന് ഇങ്ങനെ ആലോചിക്കുവാ ഓണോല്ലേ അപ്പം ഒരുപാടിങ്ങനെ ഓടേഴ്സ് വന്നാല
ഓണത്തിന്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാര് വേടിക്കും ഇപ്പ എല്ലാം ട്രെൻഡല്ലേ
ആ അപ്പൊ ഞാൻ ഇങ്ങന ആലോചിക്ക ചെയ്താല ഒന്ന് ചേച്ചി ഇങ്ങനെ തയ്ക്കും കേട്ടാ അവള് ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിച്ച അപ്പം അവളി ഇങ്ങനെ തയ്ക്കും മോഡലിനൊക്കെ അപ്പൊ അങ്ങനെയും എന്തെങ്കിലും ഇതായാല
ആഹ് ആഹ് നല്ലോരായ്ഡിയാ അത് നല്ലൊരു ഐഡിയ
ആഹ് നല്ലായിട്ട് നോക്കണം ചെയ്യണം
ആഹ് എന്തായാലും എന്നെയൊന്ന് അറിയിക്കെട്ടോ
ആഹ് ഞാന് എന്തായാലും തുടങ്ങുമ്പോ എന്തായാലും നിന്റെടുത്ത് പറയാം
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
പിന്നെ ഇങ്ങനൊക്കെ പോന്നു രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടാ ക്ലാസ്സിന് പോയ പോയ ഞങ്ങള അമ്പലത്തില് ഇവിടെ ഒരു പത്ത് ദിവസ ത്തേക്കെ ഇങ്ങനെ പൂജ ഉണ്ടല്ലോ അമ്പലത്തില് പുനപ്രതിഷ്ഠട അത് ഇപ്പ നടന്നോണ്ടിരിക്കുവ അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങള അമ്പലത്തിലില്ല
ആഹ് ഇവിടെയും കഴിഞ്ഞ് കഴിഞ്ഞ് ആഹ് ഇപ്പൊ രണ്ടാഴ്ചയായി കഴിഞ്ഞിട്ട് ഞങ്ങ ക്ക് ഇവിടെ രാവിലെ കാപ്പി ഉച്ചക്ക് ഊണുണ്ട്
ഞങ്ങക്ക് ഇവിടെ അങ്ങന രാവിലെ ഇഡലി ആഹ് രാത്രി ചിലപ്പോ കഞ്ഞി കടല അങ്ങനൊക്കെ ഉണ്ട്
ആഹ് ഇവിടേം ഉണ്ടായിരുന്നു ഉം
ഇവിടെ അങ്ങനെ ഉണ്ട് പോണം പോയില്ല കഴിക്കാൻ പോയില്ല താമസിച്ചു വന്ന പ്പം ഞാൻ വിചാരിച്ച് ശനിയായി ച്ച പോകാന്ന് ശനിയാഴ്ച്ച ഇങ്ങനെ അച്ഛനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം കേട്ടാ
ആഹ് ആഹ്
അപ്പൊ പിന്നെ വിചാരിച്ച് അതും കൂടെ ഇത് കയി അമ്പലത്തി പോ അവിട്നിന്ന് നേരെ വന്ന് അമ്പലത്തിന്ന് കഴിച്ചിട്ട് ഇങ്ങ് വരാന്ന് വിചാരിച്ച്.
ആഹ് ഇവിടിന്ന് എല്ലാരും പോവാർന്നു ഉച്ചക്ക് കഴിക്കാനും ഒക്കെ.
ആഹ് നീ മറ്റേ വായനശാലയിലെ മീറ്റിങ്ങിന് പോയില്ലേ അംഗനവാടിന്ന് എന്തോ മീറ്റിംഗ് ഉണ്ടായിർന്ന്
ഇല്ല പോയില്ല
പോയില്ലേ. ഞാനും പോയില്ല അവര് വിളിച്ചായിർന്നു പക്ഷെ പോവാൻ പറ്റീല്ല.
എന്നെ വിളിച്ചില്ല വിളിച്ചെങ്കിൽ പോവായിർന്നു എന്തിന്റെ മീറ്റിങ്ങാ
ആഹ് എന്തുവാന്ന് അറിയത്തില്ല ടീച്ചർ ഇങ്ങനെ പർഞ്ഞന്നു അംഗൻവാടി എന്തോ മീറ്റിങ് ഉണ്ട് ചെല്ലണോന്ന്. അവര് എന്ത് മീറ്റിംഗ് ഉണ്ടേലും ഇങ്ങനെ വിളിക്കേല്ലോ.
ആഹ് ആഹ് ആഹ്
അങ്ങനെ പോവാൻ പറ്റില്ല ക്ലാസ് ഉണ്ടായൊണ്ട് ചെല്ലാൻ പറ്റില്ല അല്ലാത്ത മീറ്റിങ്ങിനൊക്കെ നമ്മ നമ്മള് ഈ ഏജി പിള്ളോരെ മീറ്റിങ്ങിനൊക്കെ പോവോ?
ആഹ് ആഹ് ഞാന് അങ്ങനെ പോവും. വന്നിട്ടുണ്ടല്ലോ നമ്മള് പോയിട്ടുണ്ട
അത് തന്നെ ഇപ്പൊന്നും പോവാൻ പോലും പറ്റുന്നില്ല
ഇപ്പൊ അതിനൊന്നും സമയം ഇല്ലല്ലോ.
ഉം ഉം ഞങ്ങൾ ഇന്നലെ പോത്തിനെ വേടിച്ചായിരുന്നു.
നിങ്ങൾ പോത്തിനെ വേടിച്ചോ
ഓഹ് കേട്ടില്ല.
പോത്തിനെ വാങ്ങിച്ചോ?
ആഹ് ഇന്നലെ വേടിച്ചായിരുന്നു ഞങ്ങള്.
ആ എത്ര രൂപക്ക് വാങ്ങി
അത് ചേട്ടനാ വേടിച്ചെ ചേട്ടനും അച്ഛനും കൂടെ പോയി വേടിച്ചോണ്ട് വന്ന ഞങ്ങള മാമന്റെ എന്തോ വഴി എന്തുവാ മുപ്പത്താറില മുപ്പ തെട്ടിര എന്തോ ആയെന്ന് തോന്നുന്നു കാരണം സ്വർണൊക്കെ പണയം വെച്ചിട്ടാണ് ഏട്ട എടു വേടി ദം ഇനി കുറച്ചും കൂടെ കഴിയുമ്പം നമുക്ക് അതി കൂടുതൽ പൈസക്ക് വിക്കാല്ലോ
ആ വിക്കാം വിക്കാം ഇപ്പ നല്ല റേറ്റ് കിട്ടുവല്ലോ ഓണത്തിന്റെ സമയത്തൊക്കെ കൊടുത്തഴിഞ്ഞാ
ആ കിട്ടും അത് മത് അത്രല്ലേ ഇപ്പ പോത്തൊക്കെ ഇപ്പ സൈസ് അക്കുവല്ലേ അവുല്ലേ വെള്ളത്തിലൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ കിടാന്ന
ആ
ആ അതോണ്ട് ഇനി എന്ത അങ്ങനെ നോക്കുവാ
ഉം
നോക്കണം വേടിക്കണം അത് ഇനി ഒന്നിനേയും കൂടെ വേടിച്ചാലോ ഞങ്ങള ഇവിടെ അ ഞങ്ങളെ അമ്മാമ്മയ്ക്കൊക്കെ ഇവിടെ ആടിനെ വളർത്തലൊക്കെ ജോലി ഉണ്ടായിരുന്ന് നേരത്തേ
ആഹ് എനിക്കറിയാരുന്നല്ലോ
ഉം പിന്നെ ഇനി പൂത്ത അവര് ആ് പിന്നെ ഇനി അവര് നോക്കും അമ്മാമ്മ പണ്ട് പശുവിന് നോക്കും പാലൊക്കെ സൊസൈറ്റിയിലൊക്കെ കൊടുക്കും അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇല്ലേ അടുത്തുണ്ട് സൊസൈറ്റി
ഇവിടെ ആ സൊസൈറ്റി കൊറച്ചടുത്തുണ്ട് വി ഇല്ല ഒരു കാളയുണ്ട്
ഒണ്ടോ
ആ അതിനെ നോക്കുന്ന ചേട്ടനാ
അന്നാ നിങ്ങളെ അച്ഛൻ ഇടക്ക് ഇങ്ങനെ അഴിക്കുന്ന കാണാം
ആ അച്ഛനഴിക്കാറുണ്ട്
ആ ഞാൻ കാണാറുണ്ടെടക്ക്
കുഞ്ഞിലെ വാങ്ങിയത് ഇപ്പൊ കൊറച്ചു വലുതായിട്ടുണ്ട്
ആന്നാ
ഉം
ഇടിക്കുവോ ഇല്ലല്ലോ
ഇടിക്കും ഇടിക്കും ഉംഒരു ദെവ ഇപ്പം ചേട്ടനെ ഇടിച്ച് തോട്ടിലിട്ട്
അശ്യുവേ നിന്നെ നിന്നെ ഇടിക്കോ
ഞാൻ അഴിക്കാറില്ല ഞാൻ അത്‌ന്റെ അടുത്ത് പോലും പോവാറില്ല
നിങ്ങളവിടെ അടുത്ത് മന്തിക്കടയൊന്നും ഇല്ല
ഇവിടെ അടുത്ത് അടുത്ത് അങ്ങനെ ഇല്ല കൊറച്ച് പോണം
ഉംനീ അപ്പ എങ്ങനെ കഴിക്കുംഓർഡർ ചെയ്യോ
ഓർഡറെയ്യത്തില്ല പോയി കഴിക്കും
ഉം ഉം കൂട്ടാരായിട്ട് പോവോ
ആ ഫ്രണ്ട്സായിട്ട് പോയി കഴിക്കും.
ഉം
കൊറേ ആയി ഇപ്പൊ കഴിച്ചിട്ട്
ഞങ്ങളും കൊറെ അല്ല കൊറെയില്ല ല്ല ഈ ഞങ്ങള് മിനഞ്ഞന്നും കൂടെ കഴിച്ചാരുന്നു അന്നാ ഹോസ്പില് പോയിട്ട് വന്നിട്ടൊന്നും ഒണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഓർഡർ ചെയ്തായിരുന്നു ചേച്ചി
ആഹ്
ആ
നീ കുക്കൊക്കെ ചെയ്യോ നല്ലോലെ
ഇല്ല എനിക്ക് അറിയത്തില്ല ഒന്നും ചെയ്യാൻ ചായ ഇടും, മുട്ട പൊരിക്കും നൂഡിൽസ് ഉണ്ടാക്കു ഇതല്ലാതെ ഒന്നും ഒന്നും അറിയത്തില്ല. പഠിക്കണല്ല നമ്മള് പിന്നെയൊന്നും പഠിക്കില്ലല്ലോ കൊറച്ചഴിഞ്ഞിട്ട് പഠിക്കണം.
ഉം ഒരു കല്യാണൊക്കെ കഴിച്ചാ പിന്നെ
ആഹ് എന്തായാലും ഇപ്പഴൊന്നും കെട്ടുന്നില്ല കൊറെ കഴിഞ്ഞിട്ടേ കെട്ടുന്നുള്ളൂ ഒരു മു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോ കെട്ട അതാകുമ്പോ ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട്
അതു മതി
ഇതേ ഇവിട് ണക്കുള്ളതായിരിക്കത്തില്ലല്ലോ മാറത്തില്ലേലോ അതുകൊണ്ട് ഇപ്പഴേ ഒന്നും കെട്ട്ടണ്ടാന്ന് വിചാരിച്ചു.
ഉം പിന്നിപ്പ വേൾഡ് കപ്പൊക്കെ നടക്കുവല്ലേ.
ആഹ് നീ ഏത് ടീമാ
എനിക്ക് അങ്ങനെയൊന്നുല്ലന്നാലും കൊറച്ച് ഇഷ്ടായിരുന്നു. അർജന്റീനയാണ് അവരുടെ ഒരു കളിയൊക്കെ വെച്ച് നോക്കാണെങ്കിൽ.
ന്റീനയാണ് നല്ലോണം നല്ലെല്ല
നല്ലൊരു പ്ലെയറല്ലേ
ആന്ന് നല്ലോണം ആയാല ഗോളടിക്കുവല്ലോ
ഉം
നല്ല പാകം കാ കളി ഇനി ഇനി എൻക്ക് തോന്ന ഇനി എന്നാണ് എന്തോ കഴിഞ്ഞ കളി
ജൂലൈ എത്രയോ ആണ
പക്ഷെ ബ്രസീല് തോക്കൂന്നുള്ള രീതി ന്നട്ട് ബ്രസീല് രണ്ടടിച്ചു ഗോള്.
അതല്ലേ ഈ ആമ്പിള്ളേർ വിച്ചാലും പെമ്പിള്ളേർ. ക്ക് ഫുട്ബോൾനെ പറ്റി ഒന്നും അറിയത്തില്ലന്നും പർഞ് കളിയാക്കല അവ-
ആ ആന്നാന്നന്ന് തന്നെ.
അ ഒക്കെ നമ്മക്ക് പക്ഷെ പേരറിയത്തില്ലേലും നമ്മക്ക് ഇങ്ങനെ ആൾക്കാരെയൊക്കെ അറിയാലോ. ഇപ്പ ഇങ്ങനെ വഴിയിലൊ ക്കെ കാണും നമ്മൾത്തെ ഏത് ടീമാന്ന് ചോയ്ച്ചിട്ട് ആ ടീംല് അഞ്ചു പേരെ പറയാം പറയും പിന്ന- ആരാ ഗോളിന്ന് ചോദിക്കും ആരാ അവടെ നിക്കുന്നെ ഇവിടെ നിക്കുന്നെ എന്നൊക്ക ചോദിക്കും. ചുമ്മാ വേറെ ജോലി ണ്ട.
ചോദിക്കുന്നവർക്ക് തിര് തിരിച്ച് ചോിച്ചാ അവർക്കറിയാവോന്ന് അറിയ
ട്ടില്ല. ഉം കൊറെ ഉണ്ടല്ലോ കൊറെ വഴിയില്ങ്ങനെ നിക്ന്ന ആൾക്കാര്.
ആള്കളെ അർഞ്ഞാലേ ഫുട്ബോൾ ഇഷ്ടപ്പെടാൻ പറ്റത്തോളോ.
അതാ അങ്ങനെ കൊറെ ആൾ.
ഉം. പിന്നെ ഇവര്ടെ അവസ്താനത്ത് പ്ലേ കളി
ആഹ് കളിയാ എല്ലാരേ അവസ്താനത്തെയ ആര് ജയി. മെസ് ജയിച്ചാ മതിടർന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പ എല്ലാരും നല്ലോണ്ണം കളിക്കൂന്ന് തോന്നുന്നു.
ഉം നല്ലോണം കളിക്കുന്നുണ്ട്.
ല്ലാരും നല്ലോണം കളിക്കുന്നുണ്ട് എല്ലാരും ഒന്നിനൊന്ന് മെച്ചം. എംമ്പാപ്പയൊക്കെ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്.
ആഹ് പ്പം ആ ഏറ്റവും കൂടുതൽ ഗോളടിച്ചത് എമ്പാപ്പയല്ലേ.
ആഹ് ന്നാ ന്നാ ന്ന.
ഉം മെസിയാർ മെസിപ്പ എംബാപയാണെന്ന് തോന്നു
എമ്പാപ്പയായി ഞ കണ്ടായിരുന്ന്.
ആഹ് നിങ്ങക്ക് ടി വിയിൽ കാണാ പറ്റോ അതോന്ന് ഫോണി കാണുവോ?
ഞാ എടക്കെടക്ക് ഞാൻ സി വി കാണും. എല്ലെങ്കി വീടിനൊക്കെ കാണ.
റ്റിലന്ന് പിന്നെ ഞങ്ങള് പിന്നെ ചാർജെയ്തു ഭയങ്കര കഷ്ട അതൊക്കെ. അവരാ സമയമ്പോ കൂട്ട്യ കൊറക്ക്യ ഇങ്ങനൊക്കെല്ലേ.
ആഹ് ആഹ്.
അങ്ങന പിന്നെ ചാർജ് ചെയ്. അപ്പ ചാർജെയ്തപ്പ എനിക്കോന്നു മിക്ക ചാന നമ്മള് പണ്ട് കാണ്ന്ന കാർട്ടൂൺ ചാനലെല്ലാം വന്ന്. ഓൾ പണ്ട് ടോമാഞ്ചെറിയൊക്കെ കാണത്തില്ല അതെല്ലാം വന്നു.
ഇപ്പൊ ഒന്നു ഇല്ല കൊച്ചു ടിവിലൊന്നും പഴേ കാർട്ടൂൺ ഫുൾ.
പഴയ കാർട്ടൂണൊന്നും ഇല്ല അതൊക്കെ കാണാ പറ്റയ്രുന്നെങ്കിൽ.
ഇപ്പയ് കൊറെ ബാലവീർ വില്ലി. വില്ലി പിന്നേം കൊഴപ്പല്ല എന്നും കാണാ ഈ ബാലവിർ എങ്ങനെ കാണുന്നത്?
ബാലവീർ എനിക്കോന്നു പണ്ടു ണ്ടായിര്ന്നു തോന്നുന്നു നമ്മൾ.
പണ്ടൊണ്ടായിര്ന്നു പക്ഷേ എടക്കെടക്കൊള്ളായിര്ന്നു.
ഒള്ളായിര്ന്നു കാ ആഹ് കാര്ണം ഒന്നും വേറൊന്നും ഇല്- ല്ല വേറെന്നും ആൾക്കാര് ഇഷ്ടപ്പെടുന്നില്ലല്ലോ.
ആഹ് ആഹ്.
ക്കെ. െ
പിന്നെ, സുഖവല്ലേ
ആ സുഖ ഇനിയിപ്പ പോത്തിനുള്ള കാടിയിങ്ങനെ താക്കണം. ന്നി അതെല്ലാം ചെയ്തിട്ട് വേണം കുളിക്കാൻ. കുളിച്ചിട്ട് പിന്നെ ജോലിയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നാ മതി
ആഹ്. ശരിയെന്നാ എന്നാ നിന്റെ ജോലിയൊക്കെ നടക്കട്ടെ
ഓ ശരിയടാ